ഹലോ ഹലോ ഹലോ ആഹ് കേക്കാവോ ഹലോ ആഹ് കേക്കാവോ പറയുന്ന കേൾക്കാവോ ആഹ് എനിക്ക് കേക്കാം എനിക്ക് കേക്കാം കേക്കാവോ
ആഹ് കേക്കാം കേക്
ആഹ് എന്തെടുക്കുവാര്ന്നു വിശേഷം നല്ല വിശേഷം മഴയ ആഹ്
ആ മ ഇന്ന് ഇപ്പ ഇത്തിരി വെയില്ണ്ട് നല്ല തണുപ്പുണ്ട് പക്ഷെ ആഹ്
ആഹ് ഇവിടെ വെയിലൊന്നുവില്ല കേട്ട് ട്ടൊ ഇവിടെ വെയിലില്ല വെയിലില്ല മഴയാ മഴയൊണ്ട് രാവിലെ മുതല് അങ്ങനെ വലിയൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയ. പ്പം നല്ലായിട്ടൊരു മഴ പെയ്തു തോർന്നു.
ആഹ് ഇവിടെ നല്ല വെയിലന്ന്.
അത് കൊള്ളാല്ലോ
ആഹ് അതുകൊണ്ട് തുണിയൊ തുണിയൊക്കെ ഉണക്കാനിട്ട വേം കിട്ടുവല്ല
ആഹ് നല്ല വെയിലാണോ നല്ല ചൂടൊള്ള വെയിലാണോ?
ചൂടുള്ള വെയിലല്ല പശെ വെളിച്ചോണ്ട്.
ആഹാ ആഹ് അത സുഖണ്ട ക്കെടന്നൊറങ്ങാം.
ആഹ് ഞാൻ കിടക്കാര്ന്നു.
എന്ത്യെ കുഞ്ഞുങ്ങളോ അതോ മക്കളൊണ്ടോ?
ഞാൻ പഠിക്കുവാ.
എത്രല്ലാ?
ഞാൻ ഡി
ക്ലാസ്സ്‌ല്ലാരുന്നോ മോളെ?
ഇല്ല എനിക്ക് ഞാൻ കേറാൻ പോവുന്നേള്ളൂ, ഡിഗ്ര‌ക്കിന് കേറാൻ പോണ്. പ്ലസ്ടു കഴിഞ്ഞിട്ട് ഇപ്പ റിപ്പീറ്റ് ചെയ്യാര്ന്നു, ഇല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു റിപ്പീ റ്റിയാരുന്നു എൻട്രൻസ് ഇനി ഡിഗ്രിക്ക് കേറണം
ഓഹ്, എൻട്രൻസ് കോച്ചിങ്ങിനെവിടാ പോയെ
ഞാന് ഓൺലൈനാ ട്ടടുത്തത്.
ആഹ് എന്നിട്ട് പിന്നെന്താ കി കിട്ട കിട്ടും കിട്ടത്തില്ല എൻട്രൻസ് എഴുതിട്ട് എങ്ങനൊണ്ട്.
കുഴപ്പ ഇല്ല റിസൾട്ട് വെച്ചില്ലല്ലോങ റിസൾട്ട് വന്നിട്ടില്ലല്ലോ
ങ അപ്പംമോൾ ഇപ്പം ഇന്ന് ഡിഗ്രിക്ക് അങ്ങ് ചേരുന്നോ ണ്ട് ചോദിച്ച മോളെ എൻജിനീയറിങ് ആണോ?
ആ എൻജിനീയറിങ് നോക്കാനാ.
ഉം
ങാചേച്ച? ക്ക് അവിടെ മഴയൊക്കെ ഉണ്ടോ?
മഴയുണ്ടായിരുന്നു മോളെ, മഴ നല്ലതായിട്ടുണ്ടായിരുന്നു, ഇപ്പോ അത് ന്ന്തോർന്നു നല്ലതായിട്ട് തോർന്നു ഇത് വീ ട്ടിലൊക്കെ ഇരുന്നു വല്ലോ പ ഇപ്പോൾ അവധിക്ക്. ക്കൊക്കെ ഭക്ഷണവൊക്കെ പാചകം ചെയ്യുവോ അമ്മയൊക്കെ സഹായിക്കാറോണ്ടോ
ആഹ്‌ ക്ലിനിഗും കാര്യങ്ങളും ചെയ്യും അല്ലാതെ ഭക്ഷണവായിട്ടൊന്നും അങ്ങനെ
മ്മ് എന്തെങ്കിലുവോക്കെ ഒണ്ടാക്കി പഠിക്കണം മ്മ് പ്പ എല്ലാരും യൂട്യൂബി നോക്കിയാമതിന് പഷേ നമ്മ വീട്ടിലെ അമ്മമാര് ഒണ്ടാ ന്ന ആ ഭക്ഷണത്തിന്റെ ആ ഒരു രീതി ഒന്നുപഠിക്കുന്ന എപ്പോഴും നല്ലതാ ഇപ്പോ നമ്മടെ നമ്മക്ക് നമ്മടേതായ ഒ സ്റ്റൈൽ ഒണ്ടല്ലോ അത് വെറ്തെ കേറുമ്പം എന്തങ്കിലും ഒരു മൊട്ടപൊരിച്ചണേലും മതി അല്ലേ ഒരു സാൻവിച്ചോ ഒരു ബ്രെഡ്‌ മേയോ എടുത്തിട്ട് ഒരു സാൻവി ച്ചോണ്ടാക്കിയാലും മതി അപ്പൊ എന്തങ്കിലുവോക്കെ ഒന്ന് ഒണ്ടാക്കി നോക്കണം. അതെന്താ
എന്താന്ന് അറില്ല ഞാനെപ്പ ഇണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് ട്ടൂല പ അ നിർത്തി
അത് കൊള്ളാം
വടെ പായസണ്ടാക്യപ്പം വെള്ളം കൂടുതലായിരുന്നു സാൻവിച്ച്ണ്ടാക്ക്യപ്പം കരിഞ്ഞു പോയി ഇങ്ങൻത്തേക്ക ഓരോരോ പ്രശ്നങ്ങള് വരും
വെ ഒരു പ്രാവശ്യം കരിയുമ്പം പിന്ന അട്ത്ത പ്രാവശ്യം നമുക്കയിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാം അപ്പൊ അട്ത്ത പ്രാവശ്യം ഉണ്ടാകണം തീയൊന്നും കൂട്ടിയിടല്ല് അതുകൊണ്ടാ കരിഞ്ഞു പോകന്നേ
അതാ അത്‌ അല്ല ആദ്യത്തെ തവണ തന്നെ ഫ്ലോപ്പ് ആവ അപ്പൊ പിന്നെ ആ മൂ ഡങ്‌ പോവും
ആ അത് കൊഴപ്പമില്ല മോളെ ഉണ്ടാക്കി നോക്കണം വല്ലൊക്കെ ചായേം ട്ട് നോക്കണം ചായ തന്നെ ചിലര് പറയും ചായക്കെന്തോ ചായ പല രീതിയിലൊക്കെ ഇടാം ചായ നമ്മള് ഈ നമ്മള് പറയത്തില്ലേ ഈ ചായ കടെ പോയ് ചായ കുടിക്കൊന്ന് അ ചായ കടക്കാരെങ്ങനെ ഇട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞ അവര് പ്രത്യകിച് പാല് വേറെ കാച്ചും അ പിന്നെ ചായ ചായപ്പൊടി ഇട്ട് വെള്ളം വേറെ എടുക്കും ആദ്യം സത്യത്തി ആ ചായ ആയെ നമ്മള് പാൽ കാച്ചി വെച്ചിട്ട് ചായപ്പൊടിയില് ഇച്ചിരി മറ്റേ ഇഞ്ചിയൊണ്ടല്ലോ ഇഞ്ചി, ഏലക്ക ഇതെല്ലാം കൂടെയിട്ട് നന്നായിട്ടങ്ങ് തെളപ്പിക്കണം തെളപ്പിച്ചയിന്റ സത്തൊക്കെ എറങ്ങി കഴിയുമ്പം നന്നായിട്ട് തളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഇത് ഊറ്റിയിട്ട് മറ്റേ ആ വെ വെച്ചിരിക്കിന്ന ചാ പാല് നല്ല ചൂട് പാലങ്ങോട് ഒഴിച്ച് കഴിഞ്ഞാ ഈ ചായക്ക് അടിക്കണം ഇത് നന്നായിട്ട് ഗ്ലാസിലിട്ട് അടിക്കണം. അപ്പൊ അത് അത് നല്ല ചായയാ ഏ
ആ അതാണ് നമു പ്പ പൊറത്തിന്ന് വീട്ടിലെ ചായകയിക്കണം
ആ നമ്മള് പൊറത്തുന്ന് വേടി ക്കിന്ന ചായ കി ഇപ്പങ്ങനാരും വീട്ടില് ഉണ്ടാക്കത്തില്ലല്ലോ ഇപ്പൊ അങ്ങോട്ട്‌ എല്ലാം കൂടെ മിക്സെയ്ത് ചായപ്പൊടി ആ അത് യെ ചായക്കടലെ ചായക്കുള്ളോണ്ട ഇത്രയും ടേസ്റ്റ് വരുന്നേ. അവരീ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ചായയി ഇങ്ങനെ ആയതെ കറ എളകി എളകി എളകിയിങ്ങനെ കെടക്കുവല്ലേ. അത് ചൂടായി ചൂടായിരിക്കുന്നല്ലേ അപ്പം വീട്ടിലൊക്കെ എന്തെങ്കിലൊക്കെ നോക്കണം. എനി ക്ക്‌ രണ്ട് ആൺപു ആൺമക്കളാ പക്ഷെ അവര് വല്ലൊക്കെ ഒണ്ടാക്കും. വല്ലൊം ഉണ്ടാക്കൊന്നോയിച്ചാല് വല്ല കഞ്ഞിയും കറിയും ഉണ്ടാക്കാനല്ല. അവര് എന്തെങ്കിലൊക്കെ കേറി ഏ ആ അത്യാവശ്യം അവർ
ഏ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തേലും. ആ അത് നല്ലൊരു കാ
അഖിലൊ ഓനോ പഠിക്കാൻ എഞ്ചിനീയറിംഗിനൊക്ക പോയി അവന് അവിടെ ബിരിയാണി എല്ലാ ഒണ്ടാക്കും. എല്ലാം അറിയാം മോളെ എല്ലാ വയ്യ പക്ഷെ ഇപ്പൊ ഇവര് ഏഹ് വാ പ്പം വന്ന് കഴിഞ്ഞപ്പോ നമ്മക്ക് വല്ല്യാ ഹെല്പില്ല അല്ലാത്തപ്പോ നമ്മളിപ്പോ ഒരു പനി പിടിച്ചു കെടന്നാലും അമ്മ ചായ വേണോ അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ഒണ്ടാക്കി തരും പക്ഷെ ഇപ്പം പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോ കള്ളന്മാര എല്ലാം. ആ വലിയ മക്കളാ മൂത്തവനെ ഇത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് കഴിഞ്ഞിട്ട് അവനിപ്പോ ജോലിയാ അവന് ഏറോസ്പൈസാ അവന് അതിന്റെ ജോലിയൊന്നും അല്ല മോള കി കേക്കണ്ടേ ഇപ്പം ഖത്തറിലാ പക്ഷേരെ അവന് അതിന്റെ ജോലിയൊന്നും അല്ല കിട്ടിയെക്കുന്നേ ഇനി പഠിക്കണം മുന്നോട്ട് എന്തെങ്കിലും പിന്നെ ഇളയ ആള് ഇപ്പ പ്ലസ് ടു കഴിഞ്ഞു അവന് ഈ പറയുന്ന പോലെ വലിയ മാർ ക്കൊന്നും ഇല്ല ഒഴപ്പനാ മ് അപ്പ അത് കാരണം ഇനി എന്തെങ്കിലും മേടിക്ക് അവന് സയൻസാ ആ ഇനി വല്ല മെഡിക്കല് ഫീല്‍ഡിലോ വല്ലം വിടണം മെഡിക്കൽ ഫീൽഡ് എന്തെങ്കിലും നല്ല യ ആ ആന്ന് മോളെ ഈ ആ പിള്ളേരെ ഈപ് പ്രത്യേകിച്ച് മു നമ്മള് ക കമ്പയറല്ല മൂത്തവനെ പോലെ ഇവൻ പഠിക്കത്തില്ല മൂത്തവനെ പോല ഇവൻ പഠിക്കാൻ കുത്--' ത്തിരിക്കത്തില്ല പക്ഷെ അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല അപ്പൊ അവന് ഏതാന്ന് വെച്ചാൽ അവന്റെ ഇതനുസരിച്ച് അവനെ വിടുക അത്രേ ഉള്ളൂ എം ഐ ടിന്നല്ല നമ്മുടെ ഈ മറ്റ് മറ്റെ സിറ്റി സ്കാൻ ഒക്കെ ഉണ്ടല്ലോ അതിന് ഡിപ്ലോമ കോഴ്സ് ഒക്കെയാന്ന് പറഞ്ഞാൽ അത് നല്ലതാ പഠിക്കാങ്കിൽ നല്ലതാ അത് വലിയ ആ അത് തിയറി പഠിക്കണ്ട മോളെ അധികം ഇല്ല പ്രാക്ടിക്കലാ കൂടുതലും കൂടുതലും പ്രാക്ടിക്കലവരുന്നത് അ അത് ആഹ് പ്രാക്ടിക്കല കൂടുതൽ ഈ പഠിക്കാൻ ഈ തിയറി പഠിക്കാൻ വയ്യാത്ത പിള്ളേർക്കൊക്കെ അതാ നല്ലത് ഈ ചെറുക്കന്മാര് ചിലത് പഠിക്കത്തില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എത്ര പറഞ്ഞന്ന് പറഞ്ഞാലും ഇപ്പൊ എല്ലാരെയും നമ്മൾ ഒരേ ത്രാസ് വെച്ച് തുലനം ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആഹ് അവർക്ക് കഴിവ് കൂടലുണ്ടെന്ന് പറഞ്ഞട്ട് കാര്യണ്ട പോ മോളെ നമ്മുക്ക് വിഷമ്മം ഒരു പ്രായമാവുമ്പോ അവര അവരുടെ കാര്യം നോക്കിവളരും പക്ഷെ അവർക്കറിയത്തില്ലല്ലേ അമ്മമാർടെ വിഷമം അല്ലേ എന്തവാണെന്നുള്ളത് അല്ലെ അവരും നല്ല ഇതായിട്ട് പോണം എന്റെ ഇളയവൻ അത് തന്നെയാണ് വന്നിരിക്കുന്ന പിന്നെ കൊഴപ്പയില്ല ദൈവം സഹായിച്ച് എല്ലാം നല്ലായിട്ട് പോകുമായിരിക്കാം അവനെ ഇനി വല്ല ഡിപ്ലോമ കോഴ്സിന് ചേർ ട്ടണോന്ന് ആഗ്രഹമുണ്ട് ഇപ്പ അങ്ങനെ ഇരിക്കും ഇപ്പ നന്നായിട്ട് തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോക്ക് എന്‍ട്രന്‍സ്
എൻട്രൻസ് ജേയിന്റെ പാടായിരുന്നു കീമ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല
ആഹ് ആ ചെല കിട്ടുമയിരിക്കും പിന്നെ നിങ്ങള് ഒരു വർഷം എന്‍ട്രന്‍സ് കോച്ചിങ് കഴിഞ്ഞിട്ട് പോന്ന പിള്ളാരല്ലേ അപ്പൊ നിങ്ങക്ക് കിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താ എൻ അതിൻ്റെ ഒരു ഫലം കിട്ടും ണ്ടായിരിക്കത്തില്ല ഉം പിന്നെ ജോലിക്കാണേലും കിട്ടാനൊക്കെ ഇപ്പം പാടല്ലേ യൊ ഉം കാട്ടുമായിരിക്കും പിന്നെ കിട്ടിയാൽ നമ്മക്ക് ഫീസും എളവല്ലേ ഫീസൊന്നും ഒന്നും ആക ല്ലല്ലോ വല്ല്യതായിട്ട്
ആഹ് അത് അവര് പഠിച്ചയ മൂത്ത ചേട്ടൻ
മോളെ അവന് വെളിയില പഠിച്ചേ വിദേശതാ പഠിച്ചത് അവനെ സ്പേയിസ് വിദേശത് ത പഠിച്ചത് ഉം പുറത്താ പഠിച്ചത് പിന്നെ നമ്മുടെ യുദ്ധം ഉണ്ടായ സ്ഥലത്ത് ഏത് സ്ഥലം പറയുന്നില്ല യുദ്ധം ഉണ്ടായി ലത്ത് അപ്പൊ അതിൻ്റെ ലാസ് ഇപ്പൊ യുദ്ധം ഉണ്ടായ സ്ഥലത്ത് അപ്പൊ നമ്മുടെ ആ ലാസ് സെമ്മ് ആയപ്പോഴാണ് ആ ഒരു സംഭവം വന്നത് വന്നപ്പോ പിന്നെ ഏ തിരിച്ച് വന്നു ദൈവത്തിൻ്റെ വലിയ കൃപ ക്കൊണ്ട് തിരി വന്നിട്ട് പിന്നെ ഓൺലൈൻ ക്ലാസ് ണ്ടായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സൂപ്പർ ടീച്ചേഴ്സ് ആയിരുന്നു ഓൺലൈൻ എല്ലാം എടുത്ത് പ്രൊജക് റ്റു ഉം ചെയ്ത് നല്ല നയൻറ്റിത്ത്രി പേഴ്സെൻ്റേജ് മാർക്കും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പിന്നെ നമ്മള് പറയുന്ന പോലെ നമുക്ക് ആ നല്ല അവൻ അയിൻ്റെ ഡെഡിക്കേഷൻ ഓടു കൂടി പോയൊരു കുട്ടിയാ അവന് അങ്ങനെ അങ്ങനെ ആഗ്രഹ പ്രകാരം പോയതാ അല്ലാതെ ചുമ്മത് അങ്ങനെ അങ്ങ് പോയതല്ല അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ മുന്നു ആ ആ പിന്നെ ഇവിടെ കിടന്നു നമുക്ക് ജോലിക്കൊന്നും കിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ കിട്ടിയ ജോലിക്ക് ഇപ്പം പോയി അത്ര ഉള്ളു നി അതിന്റെ ഹയർ സെറ്റടിസ് എടുക്കണം മോളെ അപ്പോ നമ്മള് ഈ പറയുന്നത് ഓല് ആ പുളി നമ്മുടെ ഒരു പപ്പ ഗൾഫിൽ ആയിരുന്നു പിന്നി ഇവിടെ വന്ന് ഒരു ബിസ്നസ് തുടങ്ങി അപ്പോ ഇവിടെ വന്നപ്പോ ഫിനാൻഷലി നമ്മുക്ക് എല്ലാം കുടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ പിന്നെ ഇനി അവൻ തന്ന തനെ ഒക്കെ സാമ്പദിച്ച് ഇനി ഹെയർസ്റ്റഡീസ്ന് പോട്ടെ അങ്ങനെ ഇപ്പോ ജോലിക്ക് ഒക്കെ പോയി കു ആ ആൾ രണ്ട് വർഷം ആയി കുഴപ്പം ഇല്ല പഠിച്ച എത് ജോലി പറഞ്ഞ പോലെ നമ്മൾ അമ്പിഷൻ ഓട് കൂടി പഠിച്ച് കഴിഞ്ഞാൽ ദൈവം ആസ്ഥനത്ത് കൊണ്ട് നമ്മളെ എത്തി ച്ച് തരും അങ്ങനെ ഒരു ഗുണം ഉണ്ട് ഹലോ ഹലോ ഹലോ
പറ്റ തെയ്
കേക്കാവോ
ആ
ഹലോ
ഹലോ ആ ഇപ്പ കേക്ക ഇപ്പോ കേൾക്കാൻ മോളെ ആ ഇപ്പൊ കേൾക്കാം ഞാൻ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ മോളെ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ ആ ഹലോ എനിക്ക് കേൾക്കാൻ മോളെ മോള് പറയുന്നത് കേൾക്കാം മോളെ എനിക്ക് മോള് പറയുന്നത് കേൾക്കാം ഹലോ ഹലോ ഹലോ ആ ഇപ്പോ കേൾക്കുന്നുണ്ട് ആ കേക്കാം മോള് ഞാൻ പറയുന്നത് കേൾ ക്കാവോ
ആഹ് ചേച്ചി പറയുന്ന കേക്കുന്നുണ്ട്
ആഹ് എനിക്ക് കേക്കാം മോള് പറയുന്ന കേക്കാം
ആണല്ലേ ആഹ്
അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള്
ആ ആ ഫുഡ് എല്ലാം കഴിച്ച് ആ എന്തായിരുന്നു ഫു പുട്ടും പയറുയായിരുന്നു ചേച്ചി എന്താ കഴിച്ച്
ആഹ് ഞാനോ മോള് ഞാൻ ഇതുവരെ സത്യത്തി ഒന്നും കഴിച്ചില്ല ഞാന് മിൽമല്ലേ ഞാന് ജോലി ചെയ്ത ആള സെക്രട്ടറി ആയിട്ട് അപ്പൊ എനിക്കിവിടെ കൊറെേ വർക്ക് ഉണ്ടായിരുന്നു ഇന്ന് കൊറെ ക്യാഷ് ബുക്ക് അങ്ങനെ എന്നും അപ്റ്റടു ഡേറ്റ് അപ്പ നമ്മുടെ ഒരു ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട് ഇലക്ഷൻ വരുന്നന്റെ കുറച്ച് ഈ ഭരണസമിതി ഇവിടെ ഉണ്ടല്ലോ നമക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ ഇതുവരെ പോയില്ല വീട്ടില് രാവിലെ ഒരു ചായേം കുടിച്ചിട്ട് ഇറങ്ങിയതാ അപ്പ ഇപ്പൊ അതൊക്കെ ഒരു ശീലമായി
ഇപ്പൊ അടുത്താണോ വീട്
അടുത്താ മോളെ അടുത്താ വലിയ ദൂരം ഒന്നുമില്ല ഉം എന്നാ ശരി മോളെ ഞാൻ വിളിക്കാം
ശരി ആ